ആ കേൾക്കുന്നില്ലേ
ആഹകേക്കാണ്ട്.
ആ എന്തൊക്കെയണ്ട് വിശേഷം?
ആ നല്ല വിശേഷം. സുഖായിരിക്കുണു, ഇയാളോ?
താണ്. എന്താ പരിപാടി, ചായുടിക്കെ കഴിഞ്ഞോ?
ആ ചായുടിക്കെ കഴിഞ്ഞു ഇപ്പോ ചെറുതായിട്ട് ഒന്ന് പഠിക്കായിരുന്നതാണ്.
ആ അ ശരി, എന്താ പഠിക്കണേ?
ആ. ഞാൻ കുറച്ച് പി എസ് സി ക്ക് വേണ്ടിട്ട് ട്രൈ ചെയ്ണ്ട് യാള് പഠിക്ണ്ടോ ഞാൻ പേഴസണലൈസ് ചെയുന്നത് ഹിസ്റ്ററിയാണ്
ആ ആ
ഇയാളെ താണ്
ഞാന് ഐ ടി ആണ് ഞാന് ഏ ക്ലാസൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നു
ഓക്കേ.
എങ്ങനെണ്ട് പി എസ് സി?
പി എസ് സി ഇപ്പൊ എഴുതിയതൊക്കെ വെച്ചിട്ട് കൊഴപ്പില്ല കാരണം ഞാൻ ഹിസ്ട്രി അല്ലായിന്നു അപ്പോൊ മെയിനാ യിട്ട് നമ്മളെ ഹ്യൂമാനിറ്റി സബ്ജക്ട് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുണ്ടല്ലോ
ആ ഓക്കേ.
ചെറിയ കോണ്ടിറ്റില് ആ ബാക്കി സയൻസ് റ്റള് ഐ ടി ഫീൽഡിലു ള്ളത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്
ആ ആ
ഇതൊക്കെ നോക്കിയാ മതി ഇയാളെ ന്തേലും ട്രൈ ചെയ്
ഞാന് ഞാന് ഇ പി എസ് സിടെ ഞാൻ നോക്കണം, നോക്കണോ വേണ്ടേ, നോക്കണോ വേണ്ടേ, എന്നുള്ള രീതിൽ ഇരിക്കയാണ് എനിക്കൊരു ചെയ്യണംന്നുണ്ട്. പിന്നെ ഇനി ചെയ്തിട്ട് പിന്നെ അതെങ്ങനെ താവോ ന്നുള്ള അങ്ങനത്തെ ഒരു പേടിയായിട്ടിരിക്ക ഇങ്ങനെയുണ്ട് ശെരിക്കും പഠിക്കാനൊക്കെ സംഭവം
കൊഴപ്പൊന്നൂല്ല. ഇക്ക് വെച്ച് നോക്കാ ണെങ്കിൽ കൊഴപ്പല്ല കാരണം ഞാൻ ആ ആ ബേസ് ള്ളതാണ്. ആ നിങ്ങളിപ്പോ ഐ കുട്ടി ആകുമ്പോ കുറച്ചും കൂടി കൂടുതൽ ഹാർഡ് വർക്ക് യ്യേണ്ടി വരും.
ആ ഓക്കെ ബാക്കിയുള്ള എല്ലാ
അതെ, അതെ ബാക്കിയൊക്കെ കവർ ചെയ്യേണ്ടി വരും പിന്നെ എ മെയിൻ ആയിട്ട് ഞമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഫൈവ് ടു ടെൻത് വരെള്ള, നമ്മളുടെ സ്റ്റേറ്റ് സിലബസ്ത്തെ സെറ്റ് ബോർഡ് ല്ലേ? ആ അത് തന്നെ വരാ ആ അപ്പൊ നമ്മള് ആ ടെക്സ്റ്റ് ബുക്കള് തറോക്കാ ണെങ്കി നമുക്കത് എളുപ്പ ഈസി ആവും എക്സാം കുറച്ചൊക്കെ പിന്നെ കുറച്ച് കറന്റ് അഫയേർസ്, ജി കെ അതൊക്കെ നമ്മക്ക്‌ ഡെയിലി ലൂസ് അങ്ങനത്തെ എന്തേലും സംഭവങ്ങളൊക്കെ വെച്ച് സെറ്റാക്കാം
ആ ഓക്കെ ഓക്കെ ഇപ്പൊ എത്ര എണ്ണം ട്രൈ ചെയ്തു
ആ ഒ ഞാൻ ഒന്നാ ചെയ്തിട്ടുള്ളൂ ആ അത് ട്രിസിനർ ആണ് ട്രിസിനർ ഓഫീസർ ആയിരുന്നു
ആ അ അ
അത് കൊഴപ്പില്ല പക്ഷെ ഞാന് എന്റെ ഫസ്റ്റത്തെ എക്സാമായിരുന്നു ആമ് അപ് അപ്പൊ അതിന്റെ ഒരു എങ്ങനെയാവും എന്തന്നറിയാതെ പോയി എഴുതിയതല്ലേ
ആ ആ
ട്രൈന്നുള്ള രീതിക്ക് പോയി എഴുതിയതാണ് ബട്ട്‌
അതെ നമ്മള് കൊറെ പ്രാവശ്യം ആ നമ്മള് കൊറെ ഏത് നമ്മൾ കൊറെേ പ്രാവശ്യം വ ചെയ്താലേ നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ ആ ഒരു ഇതില്ക്ക് എത്തണെങ്കില് കൊറച്ച് നമ്മൾ ട്രൈ ചെയ്യണാദ്യം
ഇത് ക്വസ്റ്റൈൻ ഞാന് എല്ലാ മേഖലയും ഒന്ന് ടച്ച് ചെയ്ത് പോയതാണ് പഷേ കുറച്ച് ഡീപ്പായിട്ടുള്ള നോളജ് വേണം എല്ലാത്തിലും അതിന് നമ്മള് ഓ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യന്നെ വേണം
ആതല്ലേ ആ
അ ഈടെ ജില്ല എവിടെ ഏത് ജില്ലേല പുഷ് ഒരു ആ പക്ഷെ ആ സ്ലാഗോന്നും ഇല്ലട്ടോ ഇല്ല ഏ കാരണം ഞാൻ ഇപ്പ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കണ് പിജിക്ക് ട്രൈ ചെയ്യണ്ട് അപ്പൊ അയിന്റെ കൂടെ ഓൺലൈനായി ട്ട് പിന്നെ സെൽഫ് സ്റ്റഡി
ആ ആ ആ ആ ഓൺലൈൻ ആയിട്ട് ഇ ഇപ്പൊ കൊറേണ്ടല്ലേ ഇങ്ങനത്തെ കോച്ചിംഗ്
അതെ ഒരുപാടുണ്ട് ഏ ഓര ആപ്പ്ണ്ട് അപ്പ അതിൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പോസ്റ്റിലേക്കിള്ള ആ ഇത് നടത്തും ആ ഓരോരോ പ്ലേലിസ്റ്റ് പോലെ നട
ആ ആഹ് ആഹ് ആ ഞാന് ആ ഞാനിപ്പടുത്ത ഒരെണ്ണം കണ്ടിട്ട് ഞാനിങ്ങനെ എൻക്വയറി അയച്ചിട്ടുണ്ടായിരുന്നു സംഭവം ഉം ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോ അ ലോന്ന് കരുതിയിട്ടേ അപ്പൊ പക്ഷെ ഞാൻ എം സി എ ആണ് അപ്പൊ പക്ഷെ എം സി എക്കാര്ക്ക് പറ്റില്ല അത് എംടെക്കിനുള്ളതാന്ന് പറഞ്ഞു ഹ് അതെന്ത്‌ പറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടോ അങ്ങനത്തൊരു ഇതായിരുന്നു
ആ ഒരുപാടുണ്ട് പിന്നെ നമുക്ക് ഡിഗ്രി ബേസ് ചെയ്തിട്ടൊരു ടെൻത് ലെവല് സെവൻത് ലെവല് അത് രജിസ്റ്റർ ചെയ്ത് കുറെയാള് പി എ സിക്ക് ആഹ അപ്പൊ ഇടക്ക് അതൊന്ന് എ നമ്മള് ലോഗിൻ ചെയ്ത് നോക്കിയാ അയില് നോട്ടിഫിക്കേഷനില് വന്നവർക്കും ഒരുപാട് പോസ്റ്റുകൾ വേക്കൻസി ഉള്ള പോസ്റ്റുകൾ ഇണ്ടാവും
അതല്ലേ അ ഞാൻ എനിക്കിതിനെ പറ്റിയിട്ട് കാര്യായിട്ട് എനിക്കറിയി ഇല്ല അത് കാരണം ഞാനങ്ങട് വല്ലാണ്ട് അതീക്ക് നിന്നിട്ടില്ല ഇങ്ങന ഓരോ എന്താ പറയാ ഇങ്ങനെ വീഡിയോസും അങ്ങനത്തതൊക്കെ കാണുമ്പോ ചെയ്ത് നോക്കിയാലോ അങ്ങനെ തോന്നന്നല്ലാണ്ട് ഞാൻ വല്ലാണ്ട് അങ്ങട്ട് ഡീപ്പായിട്ട് ഇതിനെ പറ്റി എനിക്കങ്ങന അറിയില്ല
ആ ഓക്കെ കുഴപ്പല്ല അതില് നോട്ടിഫിക്കേഷൻല ഒരുപാട് പോസ്റ്റുകൾ വന്ന് കടക്കും അപ്പൊ അതോരോന്ന് നമ്മള് ഏ എടുത്ത് നോക്കിയാല് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കതിന് ഏ അപ്ലൈ ചെയ്ത് കൊടുക്ക
ആ ആ
നമ്മളൊക്കെ ഏ ശനിയാഴ്ചയെ വരുഉള്ളൂ
ആഹ ആ
അ പോ പോകാൻ പറ്റാായി ഇല്ലാത്ത ബുദ്ധിമുട്ടൊന്നുമല്ല
ആഹ ആഹ ഓക്കെ ഇത് ഇപ്പൊ ഇതില് നിങ്ങൾക്കൊക്കെ എങ്ങനെ മാത്സ് ഒക്കെ പ്രോബ്ലംസ് അങ്ങനത്തെതൊക്കെ ഉണ്ടാവോ
മാത്‍സ് ആ മാത്‍സ്ണ്ട് ആ മാക്സ് ഉണ്ട് അഞ്ച് പത്ത് മാർക്കിനൊക്കെ മാത്‍സ് വരും അ അത് ഓരോ ലെവല് വെച്ചിട്ട് ഇപ്പോൊ സെവന്ത് ലെവല ആണെങ്കിൽ അല്ല ബേസിക് മാതസ്‌ കാര്യം വരിക ടെന്ത് ആണെങ്കി ആ ഒരു അതിന്റെ അനുസരിച്ചുള്ള ഒരു ഇങ്ങനെ കട്ടി കൂട അത്രേ ഉള്ളൂ
ആഹ ഓക്കെ ഓക്കെ
ഇച്ച ഹാർഡ്ാണ്
ഉം ഉ എങ്ങനത്തൊക്കെ വരാം
ആ സാധാരണായിട്ട് എ നമ്മൾീ ഇതൊക്കെ ഉണ്ടാവല്ലേ നമ്മള എക് എക്സ് വെച്ചിട്ടുള്ള മാത്‍സ്
ആ ആ് ഓക്കെ നമ്മളൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്
ബസി വള്ളി വരും കൊഴപ്പൊന്നല്ല ആ ജസ്റ്റ് ഒരു കൊസ് അപ്പം എന്തേലും ഒക്കെ ഒന്ന് നോക്കാം
ആഹ് ആഹ
നു മേഖലൽന്നാണ് നമു അതിൽ മെയിനായി കുഎസ്റ്റോയിൻ വരുന്നതെന്ന് നോക്കിയാൽ
ആ ആ ഓ ആരെങ്കിലും ഉണ്ടോ വീ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ വർക്ക് ചെയ്യണവര് ഒരുെ ഗവമെന്ില്
ആ വീട്ടില്ന്നെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അല്ല കുറച്ചൊരു ആ ഇതായിട്ടുള്ളവരുണ്ട് ടീച്ചർ ടീച്ചർ ഉണ്ട് എൻചിനീയർസിന്റെ പറഞ്ഞവരാ അറിയുന്നവരുണ്ട് അപ്പൊ രൊക്കെ പറയും ആ ഓ ഓരോ ഫീൽഡങ്ങെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോ ന ഒന്ന് ട്രൈ ചെയ്യാം
അപ്പൊ ഇപ്പൊ പി ജി തുടങ്ങിയോ സ്റ്റാർട്ട് ചെയ്തോ
പിജി ആ തുടങ്ങാൻ പോകണള്ളൂ ജൂലൈ ജൂലൈ പകുതിക്ക് വെച്ചിട്ട് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യും
ഉം ഉം
അപ്പൊ അതിന് പോണം
ആ ഒക്കെ ഗവൺമെന്റ് കോളേജിൽ തന്നെയ
ആ അതെ ഗവൺമെൻറ് കോളേജ് തന്നെയാണ്
അം ങ്ങ പിന്നെ വീട്ടിലൊക്കെ ആരള്ള
വീട്ടില് ഉമ്മണ്ട് ഉപ്പ ഇണ്ട് തന്നണ്ട് അനിയൻ അനിയത്തിയുണ്ട്
ആ ആ ഇനിപ്പ എ പ്ലാഫോട്ട് ഞാന് എം സി എ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കോളേജ് തന്നെയാ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെന്റർുണ്ട് അവിടെ ചെയ്താ
യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണോ
ആ യൂണിവേഴ്സിറ്റി സെന്ററില്
ആ നമ്മുടെ തേ തേനിപ്പാലം
അല്ല അല്ല അല്ല അല്ല അതായത് യൂണിവേഴ്സിറ്റി സെന്റേഴ്സ് ഒരുപാടുണ്ട്
ആ
ഈ എം സി എ ഉള്ളത് കൊറച്ച് ന്താ പറയാ ഒരു അഞ്ച് നമ്മടെ ഓരോ ട്‌ ചോ സ്ട്രിക്റ്റിലായിട്ട് കൊറച്ച് ഒരു ഇപ്പൊ ഒരു പത്തെണ്ണം അങ്ങനെയൊക്കെ ണ്ടാവുള്ളു അപ്പെ അങ്ങനത്തെ ഒരു സെന്ററിലായിട്ട്. ചെയ്തത്
ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നോക്കില്ലേ
ഇല്ല അത് കഴിഞ്ഞിട്ട് ഇപ്പ ജോബ് നോക്കികൊണ്ടിരിക്കുന്നു ഓ ശരിയായിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിണ്ടായിരുന്നു പിന്ന ഇനിയിപ്പം അടുത്തത് ജോബില് കയറണം
ഒരുപാട് മറ്റേ ജോബ്സിനുള്ള തൊക്കെ വരൽണ്ണ്ടോ ഹലോ ആ ലിങ്ക്ഡൈൻ പറഞ്ട്ടൊരു ആപ്പ് ഇല്ലേ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ണോ
ആ ഇണ്ട് ഇണ്ട് അതിലിണ്ട് അതില് പ്രൊഫൈ ലൊക്കെ ക്രിയേറ്റേ യ്തിട്ടുണ്ട് ആ അതി കിട്ടാർണ്ട് ഒരുപാട് എന്താ പറയാ ഈ ഇന്റർവ്യൂന്റെ ന്ത പറയാ വാക്കൻസിയാൾ ഒരുപാട് വരുൻണ്ട് പക്ഷെ നമ്മൾ കോള് കിട്ടുണത് കൊറവാ ത്തു കൊറവ നമ്മള് എല്ലാതിലും ജസ് റ്റിങ്ങനെ അപ്ലൈ ചെയ്തടാം ന്ന്ട്ട് കോള് കിട്ടണ് കോളോ
അതെ അതെ അത് ഒരുപാട് ക്വാളിഫിക്കേഷൻള്ള ആൾക്കാരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ടാവും സോ അവര് ആ അങ്ങനത്തെ ക്കാർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും
പിന്നെ ഈ എക്സ്പീരിയൻസും ഭയങ്കൊരു പ്രശ്നാണ് എക്സ്പീരിയൻസ് ചെറിയൊരു എക്സ്പീരിയൻസായാലുള്ളോര്ക്ക് കേറി കേറി പൊക്കോളും
ഇന്റേൺഷിപ്പ് എത്ര മാസ
ആറു മാസായിര്ന്നു
ആറു മാസം അതെവിടേയിര്ന്നു
അത് കൊച്ചിയിലാര്ന്നു
ഓ
ഞാൻ പക്ഷെ ഓൺലൈലായിട്ടാ ചെയ്തെ
ഓൺലൈൻ ആയിട്ട് അങ്ങനെ പറ്റോ
ആ ഓൺലൈൻ ഞങ്ങൾക്ക് പറ്റും നമ്മള് കോഡിംഗക്കെല്ലേ വര്ണേ
ആ
അപ്പൊ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും
ആ ഇത് രണ്ട് വർഷം തന്നെല്ലായിന്നോ
എം സി എ അല്ല എം സി മൂന്ന് വർഷേയിരുന്നു
മൂന്നായിരുന്നോ
മ് മ് പക്ഷെ കൊറചൂടി ബെറ്റർ ഓഫ്ലൈനായിട്ട് ചെയ്ണതാട്ടോ എനിക്ക് പിന്നെ പോവാനൊക്കെ വീട്ടില് കൊറച്ച് പ്രശ്നാ പോയി നിന്നിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോ അപ്പൊ അതുകൊണ്ട് ഞാന് ഓൺലൈനായ്ട്ട് ട്ട് ചെയ്തതാ പക്ഷെ ശെരിക്കും പറഞ്ഞാല് ഓഫ്ലൈൻ ചെയ്യുന്നതാ നല്ലത് നമ്മക്ക് എല്ലാം കൊണ്ടും കൊറച്ചൂടെ ബെറ്റർ ആയിരിക്കെ ഓഫ്ലൈൻ ആവും
അതെ എക്സ്പീരിയൻസ് കിട്ടാൻ നല്ലത് ഓഫ്ലൈനന്നെയാണ്
അതെ അതെെ അപ്പൊ ഒക്കെന്നാ വിളിക്കാം
ആഹ ശെരി ആ ഞാനൊന്ന് അങ്ങോട്ടൊന്ന് കാൾ ചെയ്തോട്ടെ ഇപ്പഴല്ല പിന്നെപ്പോഴെങ്കിലും